ഓഫ്
ആ കേൾക്കുന്നുണ്ട്
ആ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞോ
ഓ കഴിഞ്ഞു കഴിഞ്ഞു ഉം എവിടെ ഇന്ന് സൺ ഇന്ന് ഹോളിഡേ അല്ലേ ഇന്ന് ക്ലാസ്സില്ല ഇവിടെ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്
ആഹ് ആഹ് ആഹ് ആ ഇവിടെ ഒണ്ടായിര്ന്ന് പിന്ന അവറെ ആ പഠിപ്പിക്കുന്ന ആടെ അച്ഛൻ എന്തോ തലകർക്കോ ഒക്കെ ആയിട്ട്
ആഹ് ആഹ് ആഹ് അത് ശെരി ആ മെനഞാന്നുമ്മ മക്കളൊക്കെ വീട്ടിലുണ്ട് ഇപ്പ ഫുഡൊക്കെ കഴിച്ച്
ഫുഡൊക്കെ കഴിച്ചു
ആ ഫുഡ് കഴിച്ചവർ ടി വി കണ്ടിരിക്കാണ്
ആഹ് ഹ ആ ഇന്നിപ്പം ഫ്രീ ആണല്ലോ ഹസ്ബൻഡ് വിളിച്ചോ
ഓ വിളിച്ചു രാവിലെ വിളിക്കും
വിളിച്ചു ഉം പിന്നെ എന്നായ്യാര്ന്നു
എങ്ങന
എന്ത് ചെയ്തൊണ്ടിരിക്കാരുന്നു
ഞാനിവിടെ കെടക്കായിര്ന്നു ഭക്ഷണൊക്കെ കഴിച്ചങ്ങന ഫോണില് തോണ്ടി ഇരിക്കന്നായിരുന്നു
ആഹാ എന്റെ ഫോണിന് രാവിലെ തൊട്ടൊരു കംപ്ലൈന്റ് ആയിരുന്നേ അത് നീ അതെന്തോ റേഞ്ചിന്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ട് പെട്ടെന്ന് ഓഫായിക്ക പോവായിരുന്നു ഞാാനതുകൊണ്ട് അതിപ്പം കൊഴ് പ്പില്ല എനിക്കത് ഫോണാണേൽ നാളെയക്കെ നമുക്ക് കടയില്ലാത്തൊണ്ട് ഇനിപ്പ തിങ്കളാഴ്ചയേ ഒള്ളൂ കൊണ്ടുവന്ന് കാണിക്കണം
ആഹ് ആഹ് ആഹ് അത് ശെരി ഉം ഫോണൊന്നും റെഡി ഇല്ലാഞ്ഞാല് കഴിയൂല
ആഹ് ഫോണില്ലാതെ പറ്റത്തേ ഇല്ല
പിന്നെ ഇവിടെ അമ്മ ഇവിടെ അമ്മമ്മ ഒക്കെഇല്ലായിരുന്നോ വീട്ടില് എന്താ ചെയ്യുന്ന
ആ അമ്മ അമ്മ പോയി അമ്മമ്മ ദേ ഇവിടെ ഞങ്ങക്ക് തേങ്ങ തെങ്ങേന്ന് കുറച്ച് തേങ്ങാക്കിട്ട് അപ്പ അത് ട്ട പുള്ളീനെ കൊണ്ടത് അത് പൊതിക്കിക്കയും പിന്നെ അത് എണ്ണിയിടുക ഒക്ക ചെയ്യാം
അതെ
അതൊക്കെ പുളി ഇല്ലില്ല മഴ മഴയൊണ്ടായിരുന്ന് രാവിലെ ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയ
ആഹ് ആഹ് ആ് അമ്മമ്മക്ക് ആ ആ ആ ആ ആ അമ്മ്മക് അതിനൊക്കെ കഴിയോ തേങ്ങ പൊളിപ്പിക്കാൻ അങ്ങനത്തെതിനൊക്കെ
ആഹ് അവരൊക്കെ വന്ന് കഴിഞ്ഞ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണം നമ്മള് നോക്കിയാലൊന്നും ഇഷ്ടപ്പെടത്തില്ല പുള്ളിക്കാരിക്കെല്ലാം നോക്കണം
അത് ശരി അങ്ങനെ ആഹ് ആഹ്
ഇപ്പം തേങ്ങ പൊതിക്കാൻ വരുന്നവരെ കൊണ്ട് അവിടെ പുല്ല് പറുപ്പിക്കും അങ്ങനെ എല്ലാം ചെയ്യിക്കും ആഹ് അമ്മള് കൊടുക്കുന്ന കാശേ മൊതലാക്കിച്ചിട്ടെ വിടത്തൊള്ളൂ
അതെ അത്പ്പെ എല്ലാരോടൊന്നും അങ്ങനെ പറ്റൂല അത് അങ്ങനെ ശീലായ ആളുകളായതോണ്ട് തെരക്കടില്ല
ഇത് സ്വഭാവം അറിയാവോ അവർക്കൊക്കെ
ആഹ് പുതിയേ വന്ന ആളുകളോടൊക്കെ അങ്ങനെ പറഞ്ഞുണ്ടെങ്കി പിന്നെ ആ വൈക്കവരെ കാണൂല
ആഹ് ഇതമ്മ എങ്ങനേലും ആരുടേലൊക്കെ ഒപ്പിച്ച് പറഞ്ഞു വിടുന്നാ അപ്പൊ പുളിക്കാരി വല്യേ എന്ത വലിയ ജന്മിയായിട്ടുള്ള ഒരു സെറ്റപ്പാ
ആഹ് ഉം അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് അതു കൂടെ പറിക്ക് ത്തതാണോന്ന് നോക്ക അങ്ങനെ ക്കെ അവിടെ നിക്കും കൊറേ നേരായി തുടങ്ങിട്ട് ഉം
ക്കെ വെലയുണ്ടോ
ആഹ് നല്ല ഇവിടെണ്ടാ അറുവ അമ്പതോ അറുപതോങ്ങാണ്ടാ ഒര് തേങ്ങ
ഓ ഇവിടെ ഇരുവത്താറൊള്ളൂ
അത്രേ ഒള്ളോ
ആഹ് വിടെ പറ്റപ്പ കുറഞ്ഞിട്ടുണ്ട് വീട്ടില് തേങ്ങട്ടിട്ട് ഇപ്രാവ്ശ്യം കൊടുത്തിട്ടില്ല
ഒക്കെവിടെ വെച്ചക്കാണ് ഒന്ന് വെ കൊർച്ച് മുന്നേ എഴുവത്തൊമ്പത് എൻപതൊക്കെണ്ടായിരുന്നുട്ടോ ഇപ്പൊ പറ്റെ കൊറവാ
ത്ത കടയുടെ വില എനിക്കറിയില്ല ഇനി കൊറഞ്ഞ് കാണുവായിരിക്കും ഒരു കഴിഞ്ഞ മാസൊക്കെ അമ്പതായിരുന്നു
ആഹ് ഇരുവത്താറ് രൂപയാണ്പ്പൊ ഒരു കിലോക്ക് നല്ല കൊറവാണ് അ പ്പോ ഞമ്മളത് പ്പോ വിറ്റാല് എന്തായാലും അത് റെഡിയാവൂല്ല ക്യാഷ് കിട്ടൂല്ല പിന്നെപ്പ ഞമ്മക്കിത് എക്സ്പെൻസ്ണ്ടല്ലോതിന്
ആഹ് നമക്കത് തീയ്യന്മാർക്ക് കൊട് ക്കണം കാട് വെട്ടിച്ചു തേങ്ങട്ണിൻ്റെ മുന്നേ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ചെ യ്യണം അപ്പം അതിനുള്ള ക്യാഷൊ ക്കൂലാ അപ്പ അത് കൊടുത്തില്ല ഇപ്രാവശ്യം അവിടെങ്ങനെ വെച്ചക്കാണ്
ആഹ് ഇമ്മ എന്ത്യേ
ഉമ്മ ഇപ്പ ന്ന് വ്ടെ ഞങ്ങള് താ ത്തൻ്റെ മ്മക്ക് തീരെ സുഖല്യ ക്യാൻസറാ അപ്പോ ഓസ്പി റ്റലൈസ്ഡ് ആണ് അപ്പം എന്താണ് കാണിക്കാൻ പോയി ഓര് കാണാൻ പോയിന്നു പ്പൊ പോയി വന്നിട്ടാണ് ഞങ്ങൾ ഭഷ് ഷണൊക്കെ കഴിച്ചു മ്മവടെ കെട്ക്കാണ് ഞങ്ങള് വടിം കെട്ക്കാണ് റൂമിലാണ് ടി വി
നമ്മള് ഇംഗ്ലീഷ് സംസ് സംസാരിച്ചാ അതിൽ നമ്മുടെ അത് കൊറയും മാർക്കേയ് അപ്പൊ നമ്മള് ഹോസ്പിറ്റലൈസ്ട്ല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് അങ്ങനെയൊക്കെ പറയണം ആഹ് ഞാനേ ഒരാളെ വിളിച്ച പ്പൊയില്ലേ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരാളാണ് അത് എനിക്ക് പേര് മറന്നു പോയി എന്നെ ഇങ്ങോട്ട് വിളിച്ച റി സീവറാകാവോന്ന് ചോയ്ച്ച് അന്നിട്ട് വിളിച്ച് പുളിക്കാ ഒരു ആഹ് ഒരാ പുള്ളിക്കാരൻ ഫുള്ള് പറയും ഞ്ഞത് ആ ലാംഗ്വേജ് ആണേ. ആഹ് ഇംഗ്ലീഷ് ആയിട്ട് സംസാരിക്ക അത് കഴിഞ്ഞിട്ട് പിന്നി ഞാൻ പറഞ്ഞ് മലയാളത്തി പറയണം. ഇത് മലയാളത്തിലാണ്. അത് കഴിഞ്ഞ് പുള്ളി അല്ല അങ്ങനൊന്നും ഇല്ലന്ന് പറഞ്ഞു. പിന്ന പുള്ളി ക്ക് എന്തോ ടാസ്ക് കപ്ലീറ്റ് ആയില്ല ലാസ്റ്റ്ത്ത കോൾ എന്തോ ആയിരുന്ന്. അപ്പ എനിക്ക് പിന്നെ മെസ് സ്സേജ്ട്ട് പേഴ്സ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞ് ആഹ് എല്ലാ ശരിയായിരുന്നു കേട്ടോ. അത് നമുക്ക് ങ്ങനെ കുറയുവാരുന്നെന്ന് പറഞ്ഞ്. അങ്ങനെ അവര്ത ഇങ്ങനെ പേഴസണല ആഹ് ഒണ്ട്
അങ്ങനെങ്ങണ് വരും ചെല സമയത്
ആഹ് ചെല സമയത്ത് വരും. ആഹ് അപ്പേ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞ് ആഹ് നമ്മളിങ്ങനെ അത് അങ്ങനെ പറയാണെങ്കിൽ നമ്മളത് അപ്പ തന്നെ അങ്ങ് അങ്ങനെയാണെന്ന് പറഞ്ഞ് പറഞ്ഞങ്ങ് പോവാണെങ്കി കൊഴപ്പയില്ലെന്ന്. അല്ലേ പിന്നെ നമ്മൾ അങ്ങനതന്നെ സംസാരിക്കും. എനിക്കും അങ്ങനെ വരും കൊറെ വട്ടം
അതെ എനിക്കും അങ്ങനെ വരാൻ ഇപ്പങ്ങ് ശീലായി. ആഹ്
സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിച്ച് പോകുന്നതാണ്.
ആഹ് ആഹ് പിന്നെവര്ക്ക് ടിവിയില് എന്താ പറയാ സിനിമയൊന്നും കാണാന് ഇഷ്ടല്യ ഓര്ക്ക് റീൽസ് പിന്നേ ദ് ഷോർട്സ് അതെന്നെ കാണോള്ളൂ
ആഹ് നിങ്ങൾ ആരും സീരിയല് കാണത്തില്ലേ?
ങ്ഹും ആഹ് സീരിയല് കാണുന്ന പതിവില്ല
ആഹ് അത് നല്ല സ്വഭാവാ. സീരിയല് കണ്ട് കഴിഞ്ഞ പിന്നെ അതിന് അതിന്റെ ബാക്കി കാണണം. പിന്നെ പി
ഞാനേ കൊറച്ച് മുന്ന ഒരു കറത്ത മുത്തുണ്ടായിരുന്നല്ലോ? ഇങ്ങക്കറിയോ
കറത്ത മുത്ത് സീരില്
ആഹ് സീരിയല് കറത്ത മുത്ത് പറഞ്ഞിട്ട്. ആഹ് പിന്നെ സീത സീത
സീ സീതാന്ന് പറഞ്ഞ് മറ്റേ രാമായണത്തിന്റെയോ?
അല്ല സീത പറഞ്ഞിട്ടൊരു സീരിയൽ
ആഹ് നമ്മടെ ഇന്ദ്രനും ആം ആഹ് ഹാ അത് സീത എന്ന സീ അയിന്റെ പേരെന്നേ. ഇന്ദ്രനും സീതയും. സീതെന്നായിരുന്നോ? വേറെ
സി എന്ത് ചെയുന്ന സീരിയലിന്റെ പേര്ന്തായിരുന്നു?
ആഹ് സീത ആദ്യമേ അത് വാ സൂര്യക്കാകത്ത് വന്നപ്പം എങ്ങനെയായിരുന്ന് ചിന്താവിഷ്ടയായ സീത. അത് കഴിഞ്ഞ് പിന്നെ ത് ആഹ് പിന്നത് മേ പാ പേരൊക്കെ മാറ്റി വേറൊരു ചാനലിലോട്ട് ആയതാ.
ആഹ് ഞാനത്ങ്ങനെ കണ്ടിരുന്നുട്ടോ. എനിക്കത് നല്ല ഇഷ്ടായി അയിത്ത ഇത്. നല്ല സ്റ്റോറി അല്ലാരുന്നു ഓരാ അവരാ ഒര് കല്യാണം ജീവിതം നല്ലൊരു രസാണല്ലോ അങ്ങനെ അത് അത് കണ്ടീരുന്നു. അതിന്റെ മുന്നേരു കറത്ത മുത്ത് പറഞ്ഞിട്ടൊര് ഏഹ് സീരിയല് കണ്ടീന് ട്ടോ
ട്ടീന്നൊക്കെ കല്യാണം കഴിച്ചോണ്ട് വന്നേ
ആഹ് അത് ഫുള്ളായിട്ടൊന്നും കണ്ടില്ല. അയിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കിഷ്ടപ്പെട്ട ഏഹ് എതിൻ്റെ ഓരോരോ എപ്പിസോഡ് ഉണ്ടാവൂല്ലേ? അതങ്ങനെ പിന്നിം പിന്നിം ങ്ങനെ കാണും.
അതൊക്കെ നല്ല സീരിലായിരുന്നു കഴിഞ്ഞ്
ആഹ് ഇത് സ് ഈ സീത് സീതേനെ തന്നെ ഇന്ദ്ര ഇന്ദ്രനല്ല വേറൊരാളുണ്ടയിരുന്നല്ലേ ഫസ് റ്റത്തൊരു ഒര
ആഹ് ആഹ് രാമൻ
ക്യൂട്ട് രാമൻ രാമൻ ആഹ് വീട്ടിന്ന് എറക്കി വിട്ട് അന്ന് അവടെ ഇരുന്ന് ഭയങ്കര കരച്ചില ആഹ് ഒരു സീനുണ്ട് അതെനിക്ക് ഭയങ്കര ഞമ്മക്ക് ആര്ക്ക് ലും സങ്കടം വരുന്നവര്. ആഹ് ആഹ് ആഹ് അങ്ങനെയൊക്കെ ആഹ് ആഹ് ആഹ് ഒരു ഭാഗൊക്കെ അങ്ങനെ കരഞ്ഞു പോവും ആരായാലും കരഞ്ഞു പോവും
അത് കഴിഞ്ഞിട്ടല്ലേ ഇന്ദ്രൻ വരുന്നേ
അതെ ഇന്ദ്രന് പിന്നെ രണ്ടാമതൊരു വരവ് വെരും
ഒള്ള ആളായിട്ട് പെട്ടെന്ന് നായകനായി മാറും
ഉം ഉം അയിന് ശേഷം പിന്നെ വേറെ ഏതു സീരിയലും കണ്ടില്ല പിനെപ്പെ ഏഹ് എ അത് ഇന്റെ ലാസ്റ്റത്തെ സീരിയെലതാണ്.
അപ്പം വർഷങ്ങളായി സീരിയല് കണ്ടിട്ട്.
അതെ അതെ അത് കൊറെ ആയിലപ്പം നിന്ന്ട്ട് റെസീത കൊറേ ആയി. അയ്നേശം പിന്നെ കണ്ടില്ലാ
അത് ഏകദേശം മൂന്ന് വർഷത്തിന് മൂന്ന് വർഷത്തോളം മൂന്നോ നാലോ വർഷായന്ന് തോന്നത് കഴിഞ്ഞിട്ട്.
ആഹ് ആയിട്ട്ണ്ടാവും. അയ്നേഷം പിന്നേത് സീരിയലും കണ്ടില്ല. ഇത്ണ്ട് വീട്ടിലമ്മക്ക് ടിവിം വൈഫൈയും ഒക്കെണ്ട്. പറഞ്ഞിട്ട് കാര്യല്ല. ആ സീരിയൽമ്മക്ക് പിന്നെ നോ
നമക്ക് നേരവും കൂടെ വേണ്ടെല്ലേ
ആഹ് നേരം ഇണ്ടെങ്കിലും ഇപ്പ പിന്നെമ്മള് ഇൻസ്റ്റയിലക്കങ്ങനെ റീൽസ് കാണാന്നല്ലാതെ നമ്മള്ങ്ങനെ അഡിക്ഷനതെ അമ്മക്ക് അതിനുങ്ങട്ട്ത് വന്നിട്ടില്യ. അതന്നെ അമ്മക്ക് ആ കറക്റ്റ് ടൈമില് എഹ്സുവ് ഓരെ ചാനല്ലെല്ലെ ഇത് വെര. സീരിയലെക്കെ
ആഹ് അതെ അതെ ചാനല അല്ലെങ്കി ഇപ്പൊ നമുക്ക് ടിവിക്കകത്ത ഇപ്പം വൈഫൈ ഒണ്ടെങ്കി ഗൂഗിൾ ടിവി ആണോ?
ആഹ് ഗൂഗിൾ ടിവി ആണ്.
ആഹ് ഞങ്ങടെ അപ്പൊ അയ്നകത്ത് ഹോട്ട്സ്റ്റാർനകത്ത് കേറിക്കഴിഞ്ഞാ കാണാം. ഞാൻ ഹോട്ട് സ്റ്റാറിനകത്ത എല്ലാം കാണുന്നെ.
ആഹ് ഹോട്ട്സ്റ്റാർലേ അത് മ്മള് ജിയോന ജിയോല് റീചാർജ് ചെയ്യണംതോന്ന്ണ്ട് ലേ?
ആഹ് അതെ അതെ അതെ ജിയോല് റീചാർജെയ്ത് ആഹ് അത് നമ്മൾ കണ്ടു ഞങ്ങൾക്ക് എത്രയോ എത്രയാണോ ഉം അതിങ്ങനെ ചെയ്തു പോകുമ്പോ ഹോട്ട്സ്റ്റാറെ അങ്ങനെ ചെലത് കിട്ടും ച്ച് ആഹ് സ് ആസ്
ടി വി കാണ് ണഒരു ശീലം ഇൻക്കില്ല്യ. അതോണ്ട് ഞാൻ പിന്നെ അയ്മക്ക് നോക്കിട്ടില്ല. മക്കളങ്ങനെ കാർട്ടൂണും ഏഹ് ഓർക്ക് ഷോട്ട്സൊക്കങ്ങനെ കാണ് ണ് അതാ
ആഹ് ഉം അ ടിവി കാണ കാണുന്നത് അതൊരു അത് കാണായിരിക്കുന്ന നല്ലത്. ഈ ഞങ്ങടെ ഇവിടുത്തെയാ വെല്ല് ല്ലമ്മെ പറയുന്ന ആളില്ലേ കാണുന്ന സീരിയലങ്ങോട്ട് കണ്ടു തൊടങ്ങിയാ നമക്ക് പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ളത് കാണണം. അത് കഴിഞ്ഞ് അങ്ങനെ കണ്ട് കണ്ടു പോവും
ഏഹ്
ഉം നമ്മക്ക് മാറ്റാനോ ഒന്നും സമ്മതിക്കില്ല പുള്ളിക്കാരി
ഏഹ് ഏതായാലും അപ്പൊ അങ്ങനെ സീരിയലാണൊരു ഇത്‌ല്യ പിന്നെ ഫിലിമൊക്കെ കാണും ഫിലിമ് കാണൂട്ടോ ഇന്ന് രാവിലെ എന്തേരുന്നു ദോശ ദോശിം ചട്നി. ഉച്ചക്ക് ബീഫ് ഇല്യല്ല്യ ഉച്ചക്ക് ഞങ്ങ്ക്ക് ബി ഫ്ണ്ടൈന്നല്ലോ
ആഹ്
ഓക്കെ ഹസ്ബെന്റ് വിളിക്ക്ന്ന്ണ്ട്.
ആഹ് ആഹ് ഓക്കേ ഓക്കേ എന്നെ കൊറ്ച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വിളിച്ചാ മതിയെ. താനെ ഓക്കെ